ആ പറയൂ കേൾക്കുന്നില്ലേ
ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് പറയു സുഖമാണോ
ഓ സുഖാണ് സുഖായിട്ടിരി കുഴപ്പില്ലേ അപ്പ വൈകുന്നേരായില്ലേ വൈകുന്നേരായപ്പഴേ കൊർച്ച് എന്താ സുഖായി സുഖാണ് എന്താ നിങ്ങളെന്താ ചെയ്യ്ണേ
ഞാനിവിടെ പ്പ ഇരിക്കാണ് ജോലിയൊക്കെ തീർന്നു
ജോലിക്ക് ഞാന്- ഞാന് ഇവിടെ സ്കൂളില് വർക്ക് ചെയ്യുന്നുണ്ട് ഡെലി വേജാസ് - തീർച്ചയായിട്ടും അപ്പോ ഇനി രാവിലെ പോകന്ന് ശനിയാഴ്ച ആകുമ്പോൾ ഞങ്ങൾ ഫ്രീ ആണ് ഇന്നും നാളെ അവധിയാണ് ഹോളിടെ - അതാണ് ശനി ഞായറും അഅവധി ഉണ്ട് അപ്പൊ ഈ ആഴ്ചൽ അഞ്ചു ദിവസം ഓട്ടപ്രദഷിണാണ് രാവിലെ പോയി വൈകുനേരം വരിക - അന്നേരം വന്നാലും പണിയാണ് രാവിലെ പോവളം പണിയാണ് സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ ബാക്കി
ആ അപ്പൊ വർക്ക് ഉണ്ടല്ലേ വർക്ക് വർക്ക്
ഓ ആ ആ് ഞാന് പോവും ഞാൻ രാവിലെ പോവും വൈകുന്നേരം ഉ
എന്താണ് ജോബ്
പിന്നെ സ്കൂളില് ടീച്ചർായിട്ട് വർക്ക്
ടീച്ചർ ഓക്കേ ഏത് സബ്ജക്റ്റ് ആണ്
ഞാന് ചെറിയ ക്ലാസ് അവിടെ സബ്ജക്- വയസ്സല്ലേ നമുക്ക് ഒരു ക്ലാസ്സ്റ്റ്ണ് വരത് ആ ഒരു ക്ലാസ് ഒരു രണ്ടാം ക്ലാസ് ആാണ് ഇപ്പ എനിക്കുള്ളത് അപ്പൊ എനിക്ക് ആ ക്ലാസ്സിൽ നമ്മള് രാവിലെ കയറിക്കഴിഞ്ഞാല് എല്ലാ വിഷയവും നമ്മൾെ എടുക്കണം ഗണിതം എടുക്കണം മലയാളം എടുക്കണം പിന്നെ അറബി വേണം അറബിക്ക് വേണ്ടട്ട് വേറെ ടീച്ചേർസ് ഉണ്ട് അപ്പൊ നമ്മള് മൂന്ന് വിഷയം നമ്മൾ എടുക്കണം ഇംഗ്ലീഷ് മലയാളം ഗണിതം
ആഹ് എനിക്ക് എനിക്ക് ഗണിതം ഇഷ്ടമില്ല കേട്ടാ എനിക്ക് ഗണിതം അത മൈൻ എനിക്ക് എന്താ പറയാ മക്കളെ പഠിപ്പിക്ക ല്ലേ എനിക്ക് ഗണി ഈ ഗണി
അതോ
എന്നോട് അതെ
ആഹ എന്തുണ്ട് എന്താ ഇഷ്ടയില്ലാത്തെ
ഈ ഗണിതം അതൊരു വേറെ ഞാന ഇപ്പ - പഠിച്ചു കളിഞ്ഞഞ് പി ടി പഠിച്ചു കളിഞ്ഞ് ഇപ്പൊ ഞാൻ ഇതുണ്ടല്ലോ പത്തിന്റെ സർട്ടിഫിക്ക കിട്ടിട്ടില്ലാണ് ഗണിതം ഞാൻ ഗണിതത്തിലാണ് കൊറഞാത് അപ്പൊ ഇപ്പ അത് വീണ്ടും ഞാൻ എഴുതി എടുക്കുകാണ് ഗണിതംണ്ടല്ലോ മാത്തസ് ആ പക്ഷെ എനിക്കത് മനസ്സിലാവണില്ല ന പ സം കമ്മിഷനമായി എന്ത് പച്ചൊണ്ടിരിക്കയാണ് ആ
ആ അത് യ യൂട്യൂബിലൊക്കെ ക്ലാസ്ൊക്കെ കേട്ടങ്ങനേ ഉ സിമ്പിൾ ആയിട്ടൊക്കെ ഉണ്ടാവും അതൊക്കെ ഓരോ രീതികളൊക്കെ നമുക്ക് ഓരോ ആ പറയ
ആഹ എ രണ്ടാസ പ പത്ത പത്ത ഭാഗത്തിലെ രണ്ടാമത്തെ പാഠമുണ്ട് മറ്റേ ഈ പിതാഗോറസ് തത്വംഎനി അതാണ് മനസ്സിൽ ആവാത്തത് മനസ്സിലാവാതെ അത് കുറെ വര- കേ- ത്രികോണം മട്ട ത്രികോണം ഒക്കെ ഒരുപാടുണ്ട് വരക്കാൻ ആ അതാണ് മനസ്സിലാവാ
ഞാാന് സ്കൂള് പഠിക്കണംമന്ന് ഞാൻ ആ ഭാഗം ഒഴിവാക്കലേന്ന് പ എനിക്കഷ തല്ല്ല പക്ഷെ എനിക്ക് അതിന്റെ ഇതൊക്ക അറിയൂട്ടോ അതിന്റെ സൂത്രവാ നിങ്ങളും അതൊക്കെ അറിയുായിരുന്നു കേട്ടോ
ആ അതൊക്കെ അറിയാം ഏ പ്ലൈ ആ അതിന് മൂന്ന് സൂത്രവാക്യംണ്ട് ആഹ
ആഹ ആ അതൊക്കെ എനിക്ക് ഓക്കൊയിരുന്നു പക്ഷെ പിന്നെ എന്താണ് ചെയ്യണ സമയത്ത് എക്സാമിന് ആ ആ ഒരു ഭാഗം വന്നാലും ഞാൻ അങ്ങോട്ട്
ഓ പക്ഷെ ടീച്ചറ് ഞങ്ങൾ ഒഴിവാക്കിയില്ലല്ലോ ഞങ്ങൾ ടീച്ചർ ഞങ്ങളെ പഠിപ്പിക്കുകയാണ് ഇപ്പൊ നാളെ ഞങ്ങക്ക് ക്ലാസ്സാണ് ഞായറാഴ്ച ആ നമ്മള ഇവിടെ പുത്തരിക്കണ്ട മൈതാനത്ത് വെച്ച് ഓ
അത് ആ ശരി ആ ആ
അപ്പൊ ഈ എനിക്ക് മാത്സ് ആാണ് രാവിലെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ എനിക്കാണെങ്കിൽ ഇത് മനസ്സിലാവണില്ല ടീച്ചർ പറഞ്ഞു തന്നത്
അതെയോ ആഹ ആാ അവത് വീണ്ട ചോദിച്ചാൽ മതി അവര് പറഞ്ഞരുലേ ഉ
ഓക്കെ ഓക്കെ അല്ല ചോദിച്ചു അവര് കൊറെ പറഞ്ഞും തന്നു ഹോംവർക്കും തന്നു വാട്സആപ്പിൽ മെസ്സേജ് അവര് വോയിസ ആായിട്ടും പറഞ്ഞു തന്ന് പക്ഷെ എനിക്കെന്തോ അത് ഉൾക്കൊള്ളാൻ നും എനിക്ക് മൈൻഡ് ഇത് മനസ്സിലാവണില്ല ബാക്കി സബ്ജക്റ്റ് ഒക്കെ ഓക്കെയാണ് പ്രാണ്
താല്പര്യം ഇില്ലഞ്ഞിട്ടാണ് സബ്ജക്ടിനട്ാല്പര്യമല്ലാത്തത കൊണ്ടാണ്ണത് മന ത് കേറ തത് നമുക്ക് ആ അങ്ങന നമുക്ക് നമുക്ക് മൈൻഡ് ആയിക്കണ്ടായി വരണ്ടേ നമുക്ക് താല്പര്യമില്ല നമക്ക് ആ വിഷയം കാണതേ ദേഷ്യയാണ് നമ്മള് മാറ്റി വെക്കുകയാണല്ലോ ചെയ്യ
അപ്പൊ എക്സാമിന് എങ്ങനെയാണ് എഴതുന്ന എന്നാണ് പിടിയില്ല ബാക്ക ല്ല എനിക്ക് ഓക്കെയ ആാണ് ഞാൻ പഠിക്കുന്നണ്ട് മനസ്സിലാക്കണണ്ട് പക്ഷെ മേ സാണ് പാട്
ആ ആഹ ശരി ആ മാത്സ് മാത്സ് മാത്രം എഴുതിയടുത്താ മതി നമ്മോൾ
പിന്നെ അല്ല അല്ല വേറെ എന്റെ അനിയാ ആ കളിപ്പിക്കുന്നത് പറഞ്ഞോ
എ പഠിക്കുന്നെ വേണ എന്നാലേ ശരിയാവുള്ളൂ ചെയ്ത് പഠിക്കണം. ചെയ്ത് ചെയ്ത് പഠി ക്കണം. അപ്പ നമുക്ക് കിട്ടും പെട്ടന്ന് കിട്ടും. ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് വായിക്ക ച് പഠിച്ചാ മതി. ഗണിതം ചെയ്, ഇത് പഠിക്കണം അതേപോലെ ഇംഗ്ലീഷില് ഗ്രാമർ ഭാഗം നമ്മള് ചെയ്ത്തന്നെ പഠിക്കും. ണല്ലോ കിട്ടൂലല്ലോ അല്ല ഞാന് മറന്നോം ഞമുക്ക് വായ്ക്കണ സമയത്ത് നമുക്ക് കിട്ടും നല്ല ഓർമ്മ ഉണ്ട ഒക്കെ ഈസി ആവും പക്ഷെ നമുക്ക് ചെയ്യാനിരിക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ പ്രോബ്ളം ചെയ്യാനേ കഴിയൂല. അല്ലങ്കി പ്രശ്നം വരും ചെയ്ത് ചെയ്ത് പഠിക്കണം അത് ക്ലാസിലക്കെ നമുക്ക് ചെയ്ത ആ പറയൂ ആ അല്ലെ ക്ലാസ് ഇതിലക്കെ നമുക്ക് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമ്മള് പിന്നെ അവ കവേ ആ മനസ്ട്ട മന യിട്ടുണ്ടാവും പക്ഷെ അന്ന് കുഴപ്പില്ല പക്ഷെ പിറ്റേന്ന് ആകുമ്പോഴേക്ക അത് അത് എങ്ങനെ അങ്ങനെയാണോന്ന് ഡൌട്ട് വരും
അങ്ങനെന്നെ ക്ലാസ് ക്ലാസ്സിൽ പഠിക്കുമ്പം പെട്ടെന്ന് ആ ഇത് നമുക്ക് മനസ്സിലായി അങ്ങനെയൊക്കെ പക്ഷെ വീട്ടിൽ വന്ന് ബുക്ക് തുറ പാകപ്പാട് ഇവർ കൺഫ്യൂഷ പെ ടീച്ചറിന്ന് എന്താണ് നമുക്ക്, പറഞ്ഞു വന്നത് ഒന്ന എനിക്ക് എന്ത് പറയുന്നൊരു പിടിയില്ല ആ അപ്പൊ രാത്രിത്തെ കാപ്പിയൊക്കെ കഴിഞ്ഞോ? രാത്രിയൊക്കെ ജോലിയെല്ലാം കഴിഞ്ഞോ? രാത്രി എന്ത് ഫുഡ് ആക്ക ഫുഡ ആണ്?
ആ രാത് രാത്രിക്കച്ച ഞാൻ രാവിലെ ഉണ്ട ഒന്നിച്ച് ചോറ് വെക്കണതാണ് രാവിലെ ഉ ചപ്പാത്തിയാണ് പക്ഷെ ഒരു ചപ്പാത്തി മതി കേട്ടോ രണ്ടമത്തെ പപ്പ തീർക്ക വേണ്ട അങ്ങനെയണ്ട് ഒറ്റ ചപ്പാത്തിയും കഴിക്കുള്ള ഒരാക്ക് ഇെ ഞങ്ങളും മക്കളൊക്കെ ചോറന്നെ കഴിക്കും ഇന്ന് ഇപ്പോ ഞാന് എല്ലാ ദിവസങ്ങന പോണതോണ്ട് ഒന്നും ഉണ്ടാക്കല് ചോറും അയ്ക്കെന്തെങ്കിലും കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ച് പോവലല്ലേ ഇന്നിപ്പോ മക്കള് ഒഴിവായൊണ്ട് എന്തെങ്കിലും വേണം ന്ന് പറഞ്ഞപ്പോ ഇന്ന് ഞാൻ നെയ്ച്ചോറും കറിയച്ച് ബീഫൊക്കെ ഇണ്ടാക്കിയിന്നു സ്പെഷ്യലായിട്ട് ഇണ്ടാക്കിയിരുന്നു അപ്പൊ പിന്നെ രാത്രിക്കൊക്കെ അ തെന്നുണ്ട് പിന്നെ മക്കള് പായസം വേണം പറഞ്ഞപ്പോ പായസം ഉണ്ടാക്കി വെച്ചിണ് വൈകുന്നേരത്തിന് അത് കുടിക്കാനും ആരും എത്തിട്ടില്ല ഒക്കെ കളിക്കാൻ പോയിണ്ട് കളിക്കാനൊക്കെ ഇഞ് വൈകുന്നേരം ആവുമ്പോഴേ
ഓക്കെ ഓക്കെ ഉം ഉം പിന്നെ പിന്നെ റീഡിങ് ഇഷ്ട്ടാണോ? ബുക്ക്‌ വായിക്ക ക്കാനൊക്ക ഇഷ്ടാണോ?
ബുക്ക് ബുക്ക് വായിക്കാനൊക്കെ ഇഷ്ടാ ആദ്യൊക്കെ നല്ലോണം വായിച്ചിരുന്നു ഇപ്പൊ പിന്നെ വായിക്കാനും ഇരിക്കൂലേ ഇപ്പൊ എന്താച്ചാൽ ഇപ്പ മക്ക ങ്ങനെ പറഞ്ഞു കൊടുക്കാണ്ടാവും ഇഷ്ടം പോലെ മൂത്ത ആള് പ്ലസ് ടു കഴിഞ്ഞു ഞ് ഡിഗ്രി ക്ക് അപ്ലൈ ചെയ്തിട്ട്ണ്ട് ഡിഗ്രി പോളിക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട്ണ്ട് രണ്ടാമത്തെ പത്താം ക്ലാസ്സിലാണ് ഇപ്പോ ഓരെ കൂടെ തന്നെ നമുക്ക് ഇരുന്ന് കൊടുക്കണം ഇഷ്ടം പോലെ ഇരിക്ക സമയം അല്ലെഞ്ഞാൽ ഒന്നും അറീല്ല ഇപ്പൊ രണ്ടാം ചെറിയ മോൻ ഇപ്പ ഇപ്പൊ എൽ എസ് എസ് ഒക്കെ കിട്ടി ഇപ്രാവശ്യം നമ്മള് ഒപ്പം ഇരുന്ന് കൊടുക്കണം അതണ്ടാവ പ്പോ അഞ്ചാം ക്ലാസ്സിലാണ് പ്പോ സ്കോളർഷിപ്പൊക്കെ കിട്ടി ഇതന്നെ നമ്മള് ഒരു സ്കൂൾ ഒരു പഠിച്ച പഠിക്കാൻ പറഞ്ഞ അവർക്ക് വിട്ടു കൊടുത്താല് അവരെന്ത് ചെയ്യും ആ ആ പഠിച്ചു പറഞ് അവര് എണീച്ചു പോവും പിന്നെ നമ്മള ഇരുന്നെങ്കില് ഒര് പഠിക്കുള്ളൂ അങ്ങനെണ്ടോന്ന് ഞാനോക്കെ ആദ്യൊക്കെ എന്ന് പറഞ്ഞാല് മക്കളൊക്കെ ആവണേന്റെ മുമ്പ് ന്നേ എന്തെങ്കിലും ഒരു ബുക്ക് കിട്ടിയാലും ഒറ്റി ഇരിപ്പിൽ ഇരുന്ന് വായിച്ചത് തീർത്തീന്ന ആളാണ് ഞാൻ ഇപ്പ പക്ഷെ ഇപ്പ ആ വായനല്ല ഇപ്പൊ സമയം ഇല്ലയാ അതാണ് ഉള്ള സമയത്ത് വായിക്കാൻ നോക്കും കൂല അപ്പ പിന്നെ നിങ്ങള് പുസ്തകങ്ങളൊക്കെ വായിക്കോ?
തകങ്ങളോ ക്കെ വായിക്കും അതിന് പുസ് ഇപ്പോ നിങ്ങള് കേക്കുന്നുണ്ടോ ഹലോ ആ ഞാൻ പുസ്തകങ്ങളൊക്കെ വായിക്കും ആ കേക്കുന്നു കേക്കുന്നു ഓ ഞാൻ പുസ്തകങ്ങളൊക്കെ വായിക്കും എനിക്ക് ഏ മ അതായത് സുഗതകുമാരി നോവലും ഈ പാട്ടൊക്കെ ഇഷ്ടമാണ് നമ്മളെ പഴയകാലത്ത് തേ കഥാകാരി എഴുത്തുകാരി ആ നമ്മുടെ സുഗൃതകുമാരീന്റെത് ഇപ്പൊ ഫോണുള്ളത് കൊണ്ട് ഫോണിന്നു തന്നെ അടിച്ച അവര് പണ്ടത്തെ കാല കാലത്ത് പ ട്ടും ഇതൊക്കെ വരും ഓരോന്ന് ജസ്റ്റ് ഡെയിലി ഒന്ന് സമയ കിട്ടിയത് സമയം കി ട്ടുമ്പോ വായിക്കാറുണ്ട് ആ പിന്നെ മൂവിയെക്കെ കാണോ മൂവി കാണാന് ടെസ്റ്റ് ആണോ
ഇല്യ മൂവി ഒന്നും കാണാറില്ല അങ്ങനെ മൂവി മൂവിമക്ക്‌ അങ്ങനെ പോവലില്ല ഞാനു ഇങ്ങള് പറഞ്ഞാമറി ഫോണില് അങ്ങനെ ഫോണിൽ അങ്ങനെ അങ്ങനെ ഇതാക്കി കാണുല്ലേ എന്തങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കയോ വാട്സ്അപ്പ് പോലെ യൂട്യൂബ് ഒന്നും ഞാൻ അങ്ങനെ കാണാറില്ല
ഓ ഓ ഓ
നെക്ക് അതിനൊന്നും സമയമില്ല ഞങ്ങക്ക് ഇനിയിപ്പോ സ്കൂൾക്ക് പോകാനുള്ള ടീ എം തയ്യാറാക്കണം കുട്ടികൾക്കുള്ള എന്തെല്ലാം പ്രിപ്പയർ ചെയ്യണം പിന്നെ വീട്ടിത്തെതും വേണ്ട നമ്മള് ചെയ്യാ എവിടെ ഒഴിവ് ഇപ്പൊ ഒരാഴ്ചയായിട്ടത്തെ ക്ലീനിങ്ങ് ഒക്കെയാണ് ഇന്ന് ചെയ്ത് ഇപ്പൊക്കെ കഴിഞ്ഞ് ഇപ്പോ അ കത്തേക്ക് കേറിയിട്ടുള്ളു ഞാൻ അങ്ങനെയാണ് ഇനിയിപ്പോ നാളെ സ സൺഡേ ആണ് നാളെ എന്തെങ്കിലും ഫങ്ഷൻ തന്നെ ഉണ്ടാവും അപ്പൊ അങ്ങനെയും പോകും അപ്പോ ഈ ആഴ്ച രണ്ടു ദിവസം അങ്ങനെയങ്ങ് കഴിയും പിന്നെ എവിടെ വായിക്കാൻ സമയം പിന്നെ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാല് പിന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് കൊറച്ച് പുസ്തകങ്ങളൊക്കെ അങ്ങനെയൊക്കെ നോക്കുന്നുല്ലാതെ കൂടുതലായിട്ട് പെട്ടന്നുള്ള വായ് ഇരുന്നുള്ള വായനയൊന്നുമില്ല വായിക്കണ് ഉം വായിക്കാറില്ലോ ആ
പിന്നെ വേറെന്തക്കെയുണ്ട് വിശേഷം
വേറെ എന്താ നല്ലത് തന്നെ മഴയുണ്ടോ നിങ്ങക്ക് അവിടെ
അ ഇപ്പം മൂന്ന് ദോസായിട്ട് മഴ ഇല്ല അതിന് മുമ്പ് നല്ല മഴയും ഇടിയും ഒ പെരുന്നാളിന് അവിടെ മഴയുണ്ടോ
മഴ ഇല്ല ഇല്ലല്ലോ നല്ലാ വെയില് ലാ കേട്ടോ ഇവിടെയൊക്കെ
ആ ഇവിടെ അതുപോലെയാണ് നല്ല വെയിലായിരുന്നു ഇന്നലെ ഇന്നും നല്ല വെയില് അതിന് മുമ്പ് മഴയും കാര്യങ്ങളൊക്കെ ണ്ടായിരുന്നു
ഇന്നലെ ഇവിടെ ഇന്നലെ ഇവിടെ കൊറേച്ചേ മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് നല്ല വെയില് കൃഷിണ്ട് പക്ഷേ ഞങ്ങള് താമസിക്കണോടത്തില്ല പക്ഷെ കൊറച്ച് താഴ കേട്ടുണ്ട് കൃഷിയൊ ണ്ട് ഞങ്ങള്ണ്ടാക്കി ഞങ്ങക്കുള്ള പച്ചക്കറി ഇല്ലല്ലേ ഞങ്ങൾക്കുള്ള പച്ചക്കറിയൊക്കെ ഞങ്ങള് തന്നെ ഒ ണ്ടാക്കലുണ്ടായിരുന്നു ഉണ്ടാക്കണ്ട് ഒണ്ട് നമ്മക്ക് അമ്മക്ക് അടുക്കളത്തലെത്തെ ഇല്ല കൃഷിഇല്ല വെള്ളമൊള്ള സ്ഥലണോ അവിടെ
നമ്മളത് ഇത് റോഡ് സ്ഥലമാണ് നമുക്ക്ിവിടെ അത്ര സ്ഥലമൊന്നും ഇല്ല ഉ മൂന്ന് വീട് കുടുംബ വീട് ആ എന്റെ ഉട പിന്നെ വ ഉമ്മാടെ വീടൊക്കെ മതിലൊക്കെ എടുത്താണ് വീടു വച്ചത് ല്ലെ
ആഹ ശരി ആ
മുറ്റത്തിറങ്ങിയാ കുറച്ച് മുറ്റവുംുണ്ട് അതില് രണ്ട് മൂന്ന് പേര് ഇറിക്കാനൊക്കെ സ്ഥലേ ഉള്ളു എന്നിട്ട് അത് കഴിഞ്ഞ റോഡ് ഉ പിപ്പെ നമ്മക്ക് കൃഷ വിക്കാ ഇടം സ്ഥലമൊന്നുമല്ല വയ്ക്കാൻ ആഗ്രഹമുണ്ട് ചെടിച്ചട്ടിയൊക്കെ വാങ്ങി ഇനിയ വിത്തിയിട്ട് വെക്കണം പക്ഷെ നമുക്ക് മണ്ണില്ല ആവശ്യ അതിനേറെ മണ്ണില്ല
ആ ആ പിന്ന വേറെ വേറെന്തൊക്ക ക്കെണ്
വേറെ എന്താ വേറെ നല്ല വി ശേഷം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുടാ
പിന്നെ വിളിക്കാ
ശരി ഓക്കെ ശരി ശരിയ
ഉ